കേൾക്കണില്ലേ ആഹ് ആഹ് ആഹ് എന്തായി മഴ ഉണ്ടായ്യോ
ആഹ് മഴ രാവിലെ ഇങ്ങനെ ചാറീന്നു ഇപ്പ ഇങ്ങനെ വെയിലറിക്കുന്നുണ്ട്
ആ്ഹ് ഇപ്പോൾ വെയിലാണ് പക്ഷെ ഇന്നലെ രാത്രി മുതൽ മഴയല്ലേ അപ്പൊ
ആ്ഹ് മഴ ഇങ്ങനെ ചനിവിനിങ്ങനെ ചാറികൊണ്ട് നിക്കാണ് നല്ല ഇങ്ങോട്ടും ഇല്ല
ഏഹ് എന്നാൽ ഞങ്ങളെ ഇവിടേക്ക് പറഞ്ഞാൽ ഇന്നലെ പകല് തുടങ്ങിയ മഴയാണുട്ടോ ഇന്നലെ ഉച്ചക്ക് ശേഷം മഴ തുടങ്ങിട്ട് രാത്രി ഒന്നും മഴ നിന്നിട്ടില്ല ഇന്ന് രാവിലെ ഏഴ് മണിവരെ മഴ തന്നെയായിരുന്നു ഇപ്പൊ അതിന് ശേഷമാണ് പിന്നെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ചാറി തുടങ്ങിയത് ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് വെയിലറക്കണ പോലെ ആഹ് ആഹ് ആഹ്
മ്മ് പിന്നെ ഇല്ല്യ ഒന്നും ആയിട്ടില്ല ഇന്ന് സ്കൂളിലല്ലോ വച്ചിട്ടില്ലേ ഞാനില്ലേ ഇങ്ങനെ കുറച്ചു നേരം കിടന്നു ഏഹ് എന്താ പറയാ പിന്നെ രാവിലെ എന്താ പറയാ ഉം പണ്യോളോതുങ്ങീട്ട് ഈ കുട്ട്യോൾ ഇരിക്കാനയക്കില്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പോര് അങ്കംവേട്ടല് കഴിഞ്ഞിട്ടോള്ളു ഉം പിന്നെ ഹസ്ബൻഡ്‌ ഇതായി ഇപ്പളാ പോയത് കൊറച്ച് മുന്നേ പോയ
ആഹ് ആഹ് ആ്ഹ് ആഹ് ആഹ് ഇന്ന് ഇന്നിന്റെ എന്റെ പണി ഇന്ന് ഇന്നലെ ഈ സമയായപ്പോത്തേനും എന്റേത് കഴിഞ്ഞുട്ടോ ഇന്നോന്നും കഴിഞ്ഞിട്ടില്ല
ആഹ് ഇന്നലെ ഇന്റെ ഈ സമയമായപ്പോത്തേക്കും ചോറും കൂട്ടാനും ഒക്കെ ഒക്കെയായി അടിച്ചു വരുകയായിരുന്നു
ഉം ഉം ഇന്നിപ്പോൾ എന്റേത് ഒന്നും കഴിഞ്ഞില്ല ആരും ഇല്ലാട്ടോ ഉച്ചക്ക് ആരും ഇല്ല ഞാനും ചെറിയ മകളും മാത്രം തന്നെ ഉള്ളൂ
ആഹ് ആഹ്
ആഹ് അവൊക്കെ സ്കൂൾ ഉള്ളതുകൊണ്ട് പോയിട്ടുണ്ട് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അവർക്ക് ഉള്ളതുകൊണ്ട്
ആഹ് ആഹ് ഇവിടെ സ്കൂളില്ല ഇന്ന് എന്താ മറ്റേ രണ്ടാമത്തെ ആൾക്ക് സ്കൂളുണ്ട് പക്ഷെ അത് പോയിട്ടില്ല അതിനെ വിട്ടില്ല കാരണം അത് മറ്റ അത് വിട്ട മതിയെന്നുന്നായി
അടികൂടിയിട്ട് ആഹ് അഹ് ആഹ് അല്ല അവര് എന്താ ഫുട്ബോൾ കാണൂല്ലേ അവര് വേൾഡ് കപ്പ് ഒക്കെ കാണോ
എവിടെ കാണണ അവര് ഇന്നെ ഇങ്ങനെ സ്വൈര്യം കെടുത്തി നടക്കും
ഏഹ്
ആഹ് ടിവിയില് ഗെയിം എന്താ പറയാ കളിച്ചോണ്ടിരിക്കും റിമോട്ട് ഉള്ള സമയത്ത് ഇപ്പൊ റിമോട്ടൊക്കെ കുത്തി പൊട്ടിച്ച് വെച്ചിണ
ആഹ് ആഹ് ആഹ് ആഹ് അല്ലെന്താറിയോ വേ വേൾഡ് കപ്പ് കളി ആഹ് സമയത്ത് കഴിഞ്ഞാലും പിന്നെയും കളി പിന്നെ ഇങ്ങനെ ഉണ്ടാാവുമല്ലോ അപ്പ പിന്നെ കളി കാണുന്ന കുട്ടികളാണെങ്കിൽ കുറച്ച നേരമൊക്കെ മഴയല്ലേ അപ്പൊ അത് കണ്ടിരിക്കയാണെങ്കിലേ
ഉം അതിന് റിമോട്ട് ഇത് നാലാമത്തെ റിമോട്ടാ അത് കേട് വരത്തിയപ്പൊ ഇനി റിമോട്ട് ഇല്ലാഞ്ഞിട്ട് വാങ്ങി കൊടുത്തിക്ക അപ്പൊ അവരെന്ത് ചെയ്യും എന്റെ ഫോണങ്ങട്ട് മേടിക്കും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഹ ഹ ഹ ഹ ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല ഇന്ന്പ്പോ കാര്യയിട്ട് സ്പെഷ ഷൽ ഇല്ലാ നന്നെ പറയാ ഇന്നലത്തെ കൊറച്ച് ഫിഷ് ഇരിക്ക്ണ്‌ണ്ട് അതന്നെ ഒള്ളൂ ഇന്ന് ഫിഷേര് ഒന്നും ആരും വന്ന്ട്ടൂല്ലട്ടോ മഴ ആയതുകൊണ്ടിരിക്കും ഞ്ഞ ഹസ്ബൻഡ് വരുമ്പോ ചിക്കൻ എന്തെങ്കിലും കൊണ്ടരാ പറയണം കൊണ്ടുവരുമായിരിക്കും വൈകുന്നേരല്ലേ ഇനിഎല്ലാരും ഇണ്ടാവാള്ളൂ
ഉം ഉം
മ് മ് ഇഞ് നാളെ ഇനി എല്ലാരും ഉണ്ടാവുട്ടോ നാളെപ്പ ഇഞീ തീരേ ഒഴിവ് ഇണ്ടാവൂലസണ്ടേ അല്ലേ നാള ഉച്ച വരെ ഉച്ചക്ക് ചോറ് തിന്ന്ണ വരെ പിന്നെ ഞ് ഫ്രീ ഇണ്ടാവുല ഹസ്ബൻഡും ഇണ്ടാവും നാളെ വീട്ട്ല്
ആഹ് ഇപടെ പിന്നെ എന്ന് ഡെലി പൂവും കാരണം സ്വന്തം വണ്ടിയല്ലേ
ആഹ് ആഹ് ആഹ് അതുകൊണ്ട് കൊഴപ്പല്ല ഇവടെ അങ്ങനെ ഞായറാഴ്ച പോവുല
അആ അ ആ
അങ്ങനെ കൊഴപ്പണ്ട്
ആഹ് ആഹ് മ് മ് ഞാൻ
പിന്നെ എന്താ താ ഇക്ക് ഇന്നാണങ്കി പ്രാന്ത് വന്ന് ക്കാൺ പണിഓള് ഒര്ങ്ങി ട്ടില്ലങ്ങി ആ കൊരിതാണ്
ആ ആ ആ
ഉം പിന്നേ ചോറൊക്കെ ആയിട്ടോ ചോറായി രാവിലെ നൂൽപ്പുട്ട് ഇണ്ടാക്കി
ആഹ് ആഹ്
മ്
കറി വാണ്ടേ
കറി താ കുമ്പളങ്ങ തക്കാളി പരിപ്പിട്ട് വെക്കാച്ച്ട്ട് കുമ്പളങ്ങ നു ർക്ക ഫോൺ വിളിക്കും ചെയ്യ കഷണം നുർക്കും ച്ച് യാച്ച്ട്ട്
അങ്ങനെ നടക്കൊളൂ റെയിഞ്ച് ഇണ്ടെങ്കി കൊഴപ്പല്ല പക്ഷെ ഇനിക്ക് അങ്ങനെ കഴിയൂലാട്ടോ എനിക്ക് റേയ്ഞ്ച് കിട്ടൂല അത്‌ വല്ലാത്ത പ്രശ്നാണ്
ആഹ് ഇക്ക് രണ്ട അട്ക്കള ഇണ്ട് ചെറി അട്കളിം ഇണ്ട്‌ വല്ല്യ അട്ക്കളിംണ്ട് പക്ഷെ ചെറിയ അടുക്കളേക്ക് പോയ റെഞ്ചില്ല
ആആ ആ ആആ
വലി ചെറിയ അടുക്കള പറഞ്ഞ ഇങ്ങനെ മറ്റേ അടുപ്പില്ലേ വറകട്പ്പ്
ആ ആ ആ ആ
അതും സിംഗോ ഒക്കെ ഇള്ളതാണ് ചെറിയ അടുക്കള പറഞ്ഞ സ്റ്റോറൂം പോലെ ഇള്ളതാണ്
ആ ആ ആ ആ ആ അങ്ങൻത്തെ പ്രശ്നന്നേ നമുക്ക് റേഞ്ച് എല്ലാ സ്ഥലത്തും കിട്ടാണേ പിന്നെ കൊഴപ്പല ന്നാ നമ്മളെ പണിയും ഇതും ഒരുമിച്ച് നടക്കും
ആഹ് ഈ വൈഫൈ ആവൊണ്ട് ഇതാണ് പ്രശ്നം പിന്നെ മഴ പെയ്താ തീര കിട്ടില്ല ചല ഇപ്പ കാണാ മിറ്റത്ത് നല്ല റെയ്ഞ്ച് ചെൽപ്പോ കാണ മിറ്റത്ത് റെയ്ഞ്ചേയില്ല ആക ഇള്ളത് ആ വൈഫൈയ്ടെ ചോട്ടില് പോയിട്ട്
ആ ആ ആ പിന്നെ മൈലുകൾ ഇണ്ടോ ങ്ങള ടെ മൈലുകള്
ആഹ്
ഏ അല്ല ഞങ്ങളതില് ഞങ്ങളതില ഇഷ്ടം പോലണ്ട് ആ ശരിയാണ് ഞാനേയ് പ്പ ഞങ്ങളെ ഞാനീ അടുക്കളന്റെ അവടെൺ അവട വന്ന് കളിക്ക്ണ്‌ണ്ട് അപ്പൊ എന്താറിയോ സൗണ്ടുകളൊന്നുല്ലല്ലോ കുട്ടികളും മക്കളും ഒന്നും ഇല്ലല്ലോ സൗണ്ട് ഉണ്ടാക്കാൻ അപ്പൊ അവിടെന്ന് ഇങ്ങനെ കളിക്ക്ണ് ണ്ടെ ഇഷ്ടം പോലെ ഉണ്ട് ട്ടോ മൈലേള് ഇവടെ
ആ ആ ഇബടെം അതെ ഇബടെ ഈ വ വാർപ്പിന്റെ മോളിലൊ ഞങ്ങൾ ടെ മേലെ ഞങ്ങള് ഷീറ്റാട്ട് ണേ
ആ ആ ആ ആ ആ
അപ്പ അയിന്റെ മോള്ല് ചാടി കളിച്ചോണ്ടിരിക്കും
ആഹ് ഓര് ഇങ്ങനെ പീലി വിടർത്ത്ണത് കാണുമ്പ തന്നെ ഒരു സൗണ്ട് ഉണ്ടാവും അല്ലെ ആ ആ അയിന്റെ ഒരു സൗണ്ട് ഉണ്ടാവോലോ കളിക്ക്ണ കാണാൻ ഇങ്ങനെ നല്ല ഭംഗിയാണ്
ഹി ഹി ഹി
ഇവിടെക്കെ എങ്ങനെ അറിയോ കോഴികള് വര്ന്ന പോലേണ് മൈലേള് വര് അതില്ലാതെ സ്ഥലത്ത്ന്ന് ഇതിലെങ്ങെനെ വണ്ട കുട്ടികളൊക്കെ ഇങ്ങെനെ പോവുമ്പോ ഓൽക്ക് ഭയങ്കര അത്ഭുതാണ് അപ്പോലിങ്ങനെ നിർത്തി നോ പക്ഷെ നമ്മക്കും ഇപ്പ അതെ
ഉം ഉം ത ഔ ഈ ഓരെ നാട്ട് കൂടെള്ള ആൾക്കാര് ഇപ്പ വന്ന കഴിഞ്ഞാ ഉം ചെൽ ഇതൊന്നും കാണാത്തതിന് കാട്ടണതാണ്
ആഹ് ഹഹഹ ആ ഓലെ ഓല് ഫോട്ടോ എടുക്കലും ഓല് കാണ് ണ കണ്ടാ നമ്മക്ക് പിന്നെ ആ ഒര് ഇതാവും അങ്ങനെയാണല്ലേ ഉം ഉം ഉം ഹു ഹും
ഞാന് ആഹ് കേക്ക്ണ്ട് കേ ഇപ്പ നല്ലം കേക്ക്ണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം. ഹും ഉം
അങ്ങനെയൊക്കെയാണ് അല്ലെ
ഉ ഉം ഞാനിതാ എന്ത് കുമ്പളങ്ങ നുറക്കലേയ്ഞ്ഞ് ബീറ്റ്റൂട്ട് ഉപ്പേരിക്ക് നുറുക്ക
ആ ആ ആ അ ഹ്ഹ്ഹും
ഇന്ന് സാനങ്ങള് കൊണ്ടുവര്യ അല്ലെ ഞങ്ങക്ക് ഒ ഒര് ഒരു മാസത്തേക്കുള്ള സാനങ്ങളാ കൊണ്ട്ര അപ്പൊ ഈ ഉം എന്താ പറയ സാനങ്ങള് ഞാൻ എഴുതി കൊടുക്ക അപ്പൊ ഇന്ന് സാനങ്ങള് കൊണ്ട്രാറഞ്ഞ് അപ്പൊ ഇഞ്ഞ് എന്തായാലും അത് വരുമ്പ്ളക്കും മൂന്ന് മണിയൊ ക്കേവും അപ്പക്ക് ആക്കിയാ മതി
ആഹ് അ ഹഹഹ
ഹ്ഹ് ഹ്
ഹ് ഹ് ഹും അല്ല വെജി റ്റബിൾ ഇങ്ങള് അങ്ങനെ ഒരുമിച്ച് കൊണ്ട്ന്ന് വെക്കോ ഒരാഴ്ച്ചക്കൊക്കെല്ലെ പറ്റ്
അല്ല ആ അത് ഫ്രിഡ്ജില് ഒരാഴ്ച്ചൊക്കെ വയ്ക്കും
ആ ആ ആ ആ ആ അല്ലാത്ത സാനങ്ങളൊക്കെ അല്ലെ
ആ ആ പിന്നെ അത് കഴിഞ്ഞാ എന്ത്റയാ ഇവര് എന്ത് റയാ കൊണ്ടുവരും പി ന്തെ ഇത് ല്ലേ മുട്ട ഒണക്കമീന് അതുപോലെ ഉം അതൊക്കെ ഒന്നിച്ച് കൊണ്ട്രും
ആ ആ ആ ആ
ഉം പിന്നെ പറയണത് പച്ചക്കറി എന്ത് രണ്ടായി ഴ്ച്ച കൂടുമ്പോ കൊണ്ട്രും
ആ ആ ആ ആ ആ
ഉ ഉം ഉം ഞാൻ പറയാണ് ഇങ്ങനെ ഒന്നിച്ച് കൊണ്ട്രുമ്പം ഇക്ക് തെകയണില്ലാറിയാണ് കാരണം കുട്ട്യോളും ഒ ഒക്കെ ഉള്ള അല്ലേ
അതന്നെ മക്കള്ണ്ടാവുമ്പോ പിന്നെ തിന്നാനാള്ണ്ടല്ലോ ഹ് ഹ് ഹും
അ വോ ബേക്കറി ബേക്കറി കണ്ണ് തെറ്റ്യാ പിന്നെ ബേക്കറി എടുത്ത് തിന്നും
അതെ ഇവിടെ അതേ അവസ്ഥയാണ് കേട്ടോ. കൊണ്ടന്ന് വെച്ചാലേ.
ആഹ
ചെറിയ മോൾക്ക് എങ്ങനെയന്ന് അറിയോ. ഞങ്ങളെ ഉണ്ടാവു ഒറ്റക്കല്ലേ കറ എല്ലാവരും പോയാല്. അപ്പൊ പിന്നെ എന്തെങ്കിലുമക്ക ഇങ്ങനെ കഴിക്കണം. ഓൾ ടി ടി വി കാണാനിരിക്കുമ്പ ങ്ങനെ പ്ലേറ്റിലിട്ടങ്ങാണ്ട് എന്തെങ്കിലും കഴിക്കണം. ഏ അപ്പൊ ഞാന് ഇവിടെ അടുത്താണെങ്കിൽ, വീടുകളൊന്ന ഇല്ലല്ലോ. നമുക്ക്പ്പോ എപ്പോഴെങ്കിലുംല്ലേ കിട്ടുള്ളൂ. അപ്പൊറ ഒന്നിച്ചിനും കൊണ്ടുവന്നക്കലാണ് ബേക്ക കുറേക്കെ. അപ്പോ, വല്ല്യ മോനങ്ങാനും കണ്ടു. എന്താ സ്നാക്കിന എടുത്തു കൊടു കൂട്ടോ നാല് മണിക്ക് അല്ലാതെ തന്നെ എവിടെങ്കിലും കണ്ടുവന്നാ, പിന്നെ പാപ്പയക്കന്നെ ഉണ്ടാവൂല.
അതന്നെ ഇവിടുതേം അവസ്ഥ. ഉം
അപ്പൊ ചെറിയ മോള് ചോയിക്കുമ്പോ പിന്നെ നമുക് കൊടുക്കൻ വേണ്ടേ. വേഗം അടുത്തൊക്കെ കടണ്ടെങ്കിൽ, വേഗം നമുക്ക് പോയി വാങ്ങിക്കോ പതാ അതില്ലല്ലോ. അതാണ് ഇവിടുത്ത അവസ്ഥ. മക്കള അവസ്ഥ അതാണ്. ഓൽക്ക് പിന്നെ എന്താ ഏതാന്നൊന്നില്ലല്ലോ.
ആഹ ആഹ.
എല്ലാ സാനങ്ങളും അങ്ങെനെ തന്നെ. പാൽപ്പൊടിയോ പാൽപ്പൊടി അടക്കളയിൽ വെച് ച്ചാ പിന്നെ അത്ണ്ടാകന്നല്ല.
നിങ്ങള് പാൽപ്പൊടി വാങ്ങ.
ആഹ് ഞങ്ങള് പാൽപ്പൊടിയാ വാങ്ങ.
ഉം ഞങ്ങള് പാല്. ഉം ഒരു പാക്കറ്റ് പാല് കൊടുന്നാ ഇതാക്കു. ന്നീട്ടന്നെ പാൽ ചായ വെച്ച തെകയൊന്നു ഇല്ല. വീണ്ടും കട്ടൻ ചായ വെക്കണം. പിന്നെ ഉം ഉം എന്തറയാ, വൈന്നേരത്ത്ക്ക് ഇവര് എന്തറയാ. ഒരു പാക്കറ്റ് പാല് കൊണ്ടന്ന അത് തികയേ ഇല്ല. ഇവറ്റങ്ങൾക്കാണെങ്കി ചായാച്ച ജീവനാണ്.
ആഹ ആഹ ആഹ ആഹ.
ആ ഇവിടെന്ന തന്നെ എന്താറിയോ, രാവിലെ മദ്രസിൽ പോവുമ്പളും ആ റോഡ് സൈടാണ്. രാവിലെ വാണം. മദ്രസ് പോ ആ മദ്രസക് പോകുമ്പോഴും വാണം. ഉസ്കൂള് വിട്ട് വന്നാലും വേണം. കട്ടൻ ചായ പറ്റൂല. ഇവിടെ ചെറിയ മോൾകടക്കം കട്ടൻ ചായ പറ്റൂല.
അ ആഹ.
അതാണ് സംഭവം.
ആഹ മ്മ്ഹ്. ഇവിടെ കട്ടൻ ചായ ആയാലും വേണ്ടില്ല, പാൽ ചായ ആയാലും വേണ്ട് ഇല്ല. എല്ലാ പോകും. ഉം ചായ മതി മധുര മധുര ച മധുരം ചായപ്പൊടി ഇട്ട വെള്ളം. അത് ഇല്ലാ ത്.
അതേതായാലും നന്നായിട്ടോ. കട്ടൻ ചായയും കുടികൊലോ. ഉം ഉം ഉം.
പക്ഷെ, എന്തരയാ ഇത് ഇങ്ങനെ തരു തരുന്നന ചാ യ കുടിക്കുന്ന നല്ല ല്ലോ.
അല്ല ചായ ശരിക്കും നല്ലതല്ല. ച ഒരു പാക ഒര് ശരിക്കും ഒരു അളവിന അല്ലാതെ ചായ കുടിച്ചാലും ഇതാണ്. പക്ഷെ ചായ ഇഷ്ടള്ളോര് പിന്നെ അങ്ങനെ കുടിച്ചു കൊണ്ടേയിരിക്കും.
ആഹ ഇന്റെ ചെറത് എങ്ങനെന്നറിയോ. അതിന് ഉം എന്തറയ ചോറ് ഇഷ്ടല്ല. ചോറ് ഇഷ്ടല്ലാർന്ന അന്താ, ഈ പലഹാരം. അതുപോലെ ചായ ബേക്കറി, പിന്നെ ഈ പച്ചക്കറിയൊക്കെ വേവിച്ച ഇഷ്ടല്ല അതിന്. പച്ചക്കറിയോക്കെ പച്ചക്ക് തിന്നും. ആഹ അ ശരി.